നമസ്കാരം
നല്ല വിശേഷം എവിടെയാണ്.
വടണ്ട് ഒരു വിവരും ഇല്ല്യ.
അതേ മഴയും. തണുപ്പല്ല ആയപ്പം പൊതപ്പിന്റെ ഉള്ളിലങ്ങനെ കിടക്കായിരിക്കൂല്ലേ?
ആഹ കെടക്കന്നേണ് ചോറൊക്കെ വെയ്ച്ചപ്പളെ.
ഭയങ്കരും
കൊർച്ചേരം ഒന്ന് കെട്ക്കാ ആഹഹ നല്ല സുഖണ്ട്.
അതെ പുതപ്പിന്റെ ഉള്ളിൽനിന്ന് നമുക്ക് എഴുന്നേൽക്കാനേ തോന്നൂല
ആഹ.
അപ്പോഴാണ് നമ്മള് വിചാരിക്ക ആഹ ഒരു ജോലിക്കാരി ഉണ്ടായി. ഉണ്ടെങ്കിലെന്ന്.
ആഹ ശരിയാണ് ഇപ്പൊ ജോലിക്കാരിയൊന്നും ഇല്ല.
ജോലിക്കാരി ഉണ്ടായിര്ന്നെങ്കിആഹ് ഈ തണുപ്പിന്റെ സമയം വരുമ്പോഴാണല്ലോ.
നമ്മള വീട്ട്ത്തെ പിന്നെ നമ്മളെന്നെ ട് ക്കണ്ടേ അതൊന്നും ഇപ്പൊ ഒരിക്കലും ണ്ടാവൂല. അയിന് ആ സ്. സുഖൊക്കെ വരണങ്കിലെ അത് ആ സുഖോക്കെ വേര്നെങ്കിലെ ഒര് ഒന്ന് പ്രസവിക്കണ്ടിയെരും.
ആ അതെ എല്ലാ പ്രസവിച്ചു കഴിഞ്ഞാലും സമാധാനല്ല ഫസ്റ്റ്ത്തെ പ്രസവത്തിന് മാത്രം. സമാധാനിച്ച് കെട്. പറ്റുള്ള മറ്റേത് മറ്റേ കുട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും അപ്പോഴേക്കിനും അത് കരയുന്നുണ്ടാകും പിന്നെ നമ്മക് രണ്ടാമതൊരു കുട്ടിയാ അതെ രണ്ടാമതൊരു കുട്ടി ഉണ്ടാവുമ്പോഴേ അ അതെ നമ്മള് ഫ - അച്ചക്കുട്ടിനാണല്ലോ നല്ലദിക്ക് നോക്കണ്ടേ എന്താന്ന് വെച്ചാൽ ആ കൊച്ചിനെ ഒരു പ്രയാസം ഇല്ലാതെ നമ്മള് നോക്കണല്ലോ
ഞാൻ പ്പം ഭയങ്കര ഇതാവക യുമ്പോ നമ്മുക്കും സങ്കടാണ് പിന്നെ രണ്ടാമത്തൊക്കെ ആയ ഒരു സങ്കടുല്ല നമ്മളെ സങ്കടെ ആഹ്
ആഹ് ഈ കുഞ്ഞിന് മാത്രണോ സ്നേഹം കൊടുക്കുന്നെ എന്നുള്ള അവർക്കൊരു വരും അപ്പൊ നമ്മള് ആ നമുക്ക് രണ്ടാമത്തെ കൊച്ചിനെ നോക്കുന്നതിന ക്കാട്ടിലും കൂടുതല് ശ്രദ്ധ കൊടുത്ത്
ശരിയെന്നെ ഉം മക്കളൊക്കെ പോയാ മക്കളൊക്കെ സ്കൂളിലാവു ല്ലേ
പോയി പോയി അതെ പറഞ്ഞ കൊണ്ട വരുന്നത് എങ്ങനെ ആഹ് ഇപ്പ വരും ഇപ്പ വരും ഇപ്പൊ വരുമ്പോഴേങ്ങനും ഇവിടേക്കും നല്ല തണുപ്പല്ലേ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് കുളിക്കാനായിട്ട്
ചുടോവെള്ളത്തില കുളിക്കലേ
നല്ല തണുപ്പാ സ്ട്രോങ് ചുടുവെള്ളം ഇഷ്ടല്ല മോൾക്ക് തീരെ
ഹേ
മോൾക്ക് കുളിക്കാനേ നോകൂല എന്നട്ട് ഞാൻ മോക്ക് കാണാതെന്ത് ചെയ്യും തണുപ്പ് വടീപ്പിച്ട്ട് മ്മച്ചി പൈപ്പ് തുറന്ന വെച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന അങ്ങനെ കുളിപ്പിക്കാൻ നോക്കും പക്ഷെ മോന് പഠിച്ചിരിക്കും ചുടുവെള്ളം തന്നെ വേണെന്നും പറഞ്ഞു എന്നിട്ട് അങ്ങനെയാ ആഹ് പക്ഷെ നല്ല തണു പ
ഞങ്ങൾക്ക് ഇവിടെ ചുടുവെള്ളൊന്നും വേണ്ടട്ടെ ആ കുട്ടികൾ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കും
അതെ നല്ല താണപ്പാ ഞാനിന്ന് ചൂടുവെള്ളം കാച്ചിയ കുളിച്ചേ അത്രക്കി തണുപ്പ് വെള്ളത്തിനോ എന്താ ഐസും കട്ട വെള്ളം പോലെ ഇരിക്കില്ല ഗ്യാസില് അടുപ്പൊന്നുമല്ല ഗ്യാസില് ആഹ് അടുപ്പില്ല എനിക്കിഷ്ടമുള്ള ഒരു സാധനമാണ് അടുപ്പ് അടുപ്പില് നമ്മൾ രുചിയേറിയ ചോറെല്ലാം ചോറ് കലത്തില് വെ ക്ക മീൻകറി ചട്ടിൽ വെക്കാ എമ്മേ ഓർക്കാനേ വയ്യ ഇഷ്ടാണ് ബീഫല്ല ഒരുപാട് ഇഷ്ട ബീഫ് ബീഫ് ചട്ടിയില് വെക്കുക
ആല്ല എന്നിട്ട് എന്തേ ഞങ്ങളൊക്ക അടുപ്പിലാണോല്ലത് വെക്കല് ഞങ്ങള് ചോറ് ഇതേപോലെ പോത്ത് കോയൊക്കെ അടുപ്പതന്നെ വെക്കല്
അതെ അതിന് പ്രത്യേക രുചിയ ആണല്ലോ നമുക്ക് നമ്മള് ഇത് ഈ കുക്കറില് വിസിൽ രണ്ട് മൂന്ന് വിസൽ അടിപ്പിച്ച് എടുത്തതാ ഇരുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാ അടുപ്പില് ചട്ടീല് വെക്കുന്നെ ഞാൻ ചട്ടികളൊക്കെ ആ ഞാൻ കുഞ്ഞുനാളില് കഴിച്ചിട്ടുണ്ട്. എറെ ഉമ്മച്ചിണ്ടാക്കി തരാറുണ്ടായിരുന്നു എന്റെ വീട്ടില് അടുപ്പായിരുന്നു
ആഹ് ആ ഞങ്ങള് ഇപ്പോളും അടുപ്പന്നേട്ടോ പക്ഷേ ആ രുചി പിന്നെ കിട്ടൂല അല്ലെങ്കിലും ഉമ്മാര് ആരൊക്കെല്ലാം മ്മാര് വെച്ച് എനി ഇപ്പോളും എന്തോര ഇഷ്ടാണ് ഞാൻ എൻറെ വീട്ടക്ക് പോയാല് ഇവിടുന്ന് എന്ത് തിന്നട്ടും. കറി ഇമ്മ വെച്ച ചോറും കറിം അതരു ഭയങ്കര രസം ഞാൻ ചെന്ന പ എനിക്ക് ചായൊന്നും വണ്ടാന്ന് പറയൽ ജ്യൂസൊക്കെ അടിച്ച ഞാൻ പറിം വണ്ട ഞാൻ ആദ്യം പോയി ചോറും കൂട്ടാനൊക്കെ ചോറും കൂട്ടാനൊന്ന് തുറന്നോക്കും ചോ അല്ല അങ്ങനെല്ല ചോറും കൂട്ടാനൊക്കെ ഒന്ന് പോത് ഇമ്മാര കറി മ്മ വെച്ച ചോറ് അതിന് ഭയങ്കര ഒരു
അതെ അതെ അതെ അതെ അത് ഉമ്മച്ചിമാരുടെ ഒരു കൈപ്പുണ്യണത്. അ നമുക്കിനി എവിടന്നങ്ങനെ കിട്ടിയാലും അത് ശരിയാവുല.
ശരിയാണ് ആ.
അതെ ഉമ്മച്ചിക്കൊക്കെ ആയസും ആരോഗ്യം കൊടുക്കട്ടെ. ഹ്.... ഹ്
വേറെന്തൊക്കെ?
പിന്നന്തായിരുന്നു ഉച്ചത്തെ വിഭവം? എങ്ങനെ?
ഉച്ചക്കത്തത് മീന് കിട്ടലില്ല. മീന അങ്ങനെ വെക്കലില്ല മീനങ്ങനെ കിട്ടലില്ലല്ല നല്ല രസല്ലാത്ത മീനായക്കാര്.
ആഹ് ചെലമീനൊന്നിനും പറ്റൂല.
ഇ ഇന്ന് നല്ല പവ പലവകന്ന മീന് പല കന്ന് പറഞ്ഞ പലേതും മിക്സയിട്ട് കിട്ടിയ മീനാണ്. അത് കിട്ടിയപ്പോ അത് കറി വെച്ചു പൊരിച്ചു അതൊക്കെതന്നെ പിന്നെന്നുപ്പേരി പപ്പടണ്ട് അച്ചാറുണ്ട് അതൊക്കെതന്നെ.
ആഹ ആഹ് ആഹ അതെ അതെ എന്താണെങ്കിലും അങ്ങനെമുക്ക് ഓരോ ദിവസം എന്ത് വെക്കും ചോറിന് കറി എന്ത് വെക്കും ചായക്ക് പത്തിന് കറി അപ്പന്ത് ഇത് നമ്മളക്ക്
ആ ശര്യാണ്. അതങ്ങനെല്ല അല്ലല്ല ഞാനൊക്കെ തലേന്ന. അതൊക്കെ സെറ്റാക്കി വെക്കും. ന്ന നേരം വെള്ത്തതിലോച്ചിര്ക്ക്ണാലും നല്ല വേഗം ണ്ടാക്ക.
വെക്കണല്ലോ നാളെ നമ്മള് ണ്ടാക്കും എല്ലാ സ്ത്രീകൾക്കും പിന്നെ മെന്ഡ്ൽ ഇത് വേണല്ലോ?
ആ വേണം വേണം.
രാവിലെ ന്ത്‌ണ്ടാക്കും കൊച്ചുങ്ങൾക്ക് എന്ത് കൊടുക്കും ആ അതെല്ലാം നമ്മള് രാത്രിക്ക് തന്നേ - ആലോചിച്ച വെച് ഞ്ഞി അരപ്പിനുള്ളതാണെങ്കിൽ വല്ല ദോശ് ഇഡലി ഒകെ ആണെങ്കിൽ അരച്ച് വെച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മള് അത പല ദിവസം പല പല വിഭവങ്ങള്.
പണികളാണ് പ്പൊ മഴക്കെ ണ്ടാ ഇങ്ങനെണ്ട്?
ആഹ് മഴ കൊഴപ്പല്ല ചെറിയത്. ചെറിയതായ രീതിയിലൊക്കെ മഴയുണ്ട് വലിയ രീതിക്കൊന്നും മഴ വന്നി ട്ടില്ല.
ആ ആ ആ ആ ഇവിടെ പ്പൊ കൊറച് മുന്നേ
മഴയൊക്കെ ടിരിക്കട്ടെ എന്നാങ്ങോട്ട് വരുന്നേ?
വെരന്റ് കുട്ടികൾക്ക് ലീവ്ള്ളനന്നൊരീസം വെരന്റ്. കൊറെ ആയിക്കണ് വരണം വരണെന്ന് വിചാരിക്കണ. ആ ആ നോക്കട്ടെ അപ്പൊ അപ്പൊ വേറെ അത്ണ്ടാവും ഓണത്തിന് ഉണ്ടാവന്ന് വിചാരിക്കണ്ട്. പക്ഷെ ഇവിടെപ്പ കുറച്ച് തിരക്കാണ് ഇവര്ക്ക്ന്ന് പറഞ്ഞാല് ഇവിടെ പണി നട വീടിന്റെ അപ്പൊ ന്ന് ഇനി ഇപ്പ പൂട്ടായാലും എവിടുക്കും പോക്ക് ഇണ്ടാവ-
അപ്പൊ കൊഴപ്പമില്ല നമുക്ക് ഇൻഷള്ള വീട്ട കൂടലിന് വരാലോ
ആഹ ആയിക്കോട്ടെ
വീടിന്റെ ജോലിയൊക്കെ വേൻ കഴിയട്ടെ
ആയിക്കോട്ടെ ആയിക്കോട്ടെ
സരിതനെ വിളിച്ചിട്ട് സരിതന ഒന്ന് വിളിക്കണോട്ടോ സരിതന്റെ കയ്യില് നല്ല- ജോലിക്കാരും നല്ല പണം കുറവുള്ള ആളുകളും ഉണ്ട്
ആ ആയിക്കോട്ടെ ഞാൻ വിളിക്ക ഓള് ഓൾക്ക- പിന്നെ കൊറച്ച് മുന്നേ വിളിച്ചീന്ന് ഓൾ കാര്യങ്ങളൊക്കെ- എന്നോട് പറഞ്ഞിട്ടുണ്ട്
അത് ശെരി അത് ശെരി അപ്പഴേ അവരുടെ വീടിന്റെ ജോലി പിന്നെ- വീട്ടിൽ കൂടല ആയിരുന്നല്ലോ അപ്പൊ അവിടെ ഞാൻ പോയപ്പോഴും അവിടെ നല്ല എല്ലാം സെറ്റ്ായിട്ട് അത്രയ്ക്കും ഗംഭീരായിട്ടുണ്ട് എല്ലാം എല്ലം - ചെയ്തത് പക്ഷെ അതിന്റെക്കെ ഓരോരോ - ഇതിന് എത്ര പൈസയായി അതിനെത്ര പൈസയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ കുറവുള്ള പൈസ- പക്ഷെ നമ്മള് കാണുമ്പോഴ ഉണ്ടല്ലോ എത്രൊക്കൊണോന്ന് നമുക്ക് തോന്നിപ്പോ- ആ് അതെന്താന്ന വെച്ചാല് അവര് രണ്ട് മൂന്ന് പേരോട് ചോദിച്ചിട്ടാണ്
അവളോട് ചോദിച്ചിട്ട്- ഒന്ന് കൂടെ വിളിക്കണം ഒന്ന് ഫ്രീ ആവട്ടെ
അപ്പോഴൊന്ന് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇക്കനേം കൂട്ടീട്ട് ഒന്ന് പോയാലും മതി അവിടെ അടുതന്നല്ലേ നിങ്ങളുടെ അടുത്തന്നല്ലേ എങ്ങനെ
ഏ
നിങ്ങളുടെ അടുത്ത് തന്നല്ലേ അപ്പൊ ഇക്കക്ക് - ക്ക വന്നിട്ടേ ഒന്ന് കൂട്ടിട്ട് പോയാലും മതി
ക്കാന്റെ ഒഴിവിനൻസര്ച് പോണം
അതെ അതെ ഏത് മാസാണ് നമുക്ക് വീ-
കാക്കും തന്നെ എന്തന്നെ ഒഴിവില്ല
ആഹ എല്ലാ ഏതു മാസം വീട്ട കൂടുൽ വരുന്നെ ആ വീട്ടല് ഇപ്പോഴൊന്നും പോയിട്ടില്ല ഇപ്പഴി ഇതുപോലെ സ്കൂളില്ലേ സ്കൂളില്ലേ അത് കാരണം ഇപ്പോ പോയിട്ടില്ല
വീട്ട്ക്ക് പോയി-
ഇല്ല സ്കൂള്ള്ളത് കാരണം പോയില്ല
ആഹ
സ്കൂള്ല്ലേ ഇനി സ്കൂൾന്ന് ഒന്നൊരു അവധി വേണം എനിക്ക് ഇവിടെ അടുത്തല്ലല്ലോ കുറച്ച് നമ്മളൊരു ഒന്നര മണിക്കൂറിന്റെ യാ-
ഇക്ക ഇക്ക വരാൻ ടൈം ആയാ
ഇല്ല ഇല്ല ഇക്ക എപ്പഴല്ല അഞ്ചര കഴിയും
ഇക്ക വരാൻ ടൈം ആയാ
ഇല്ല അഞ്ചര കഴിയും
അലോ
ആഹ അഞ്ചര അഞ്ചര കഴിയും
അലോ
കേൾക്കുന്നില്ല കേൾക്കണില്ലേ അഞ്ചര കഴിയൂ- ട്ടോ വരാനായിട്ട് ആഹ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്ക്ണ്ട് ഇപ്പൊ കേൾക്ണ്ട്
ആഹ അഞ്ചര കഴിയും വരാന് ഉം വന്ന് വരുമ്പോഴേക്കിനും എന്തെങ്കിലും പലഹാര ഉണ്ടാക്കണം ആ ഇവിടെ കൊറച്ച് ദൂരണ്ട് അത്രക്ക് ദൂരല്ല എന്നാലൊരു ആ ഓരോരോ വിഭവങ്ങൾ ഉണ്ടാക്കും ഉഴുന്നുവട ഉഴുന്നവട ആ കൽമാസ് അടാ പിന്നെ ഇടക്ക് അവിൽ വേവിച്ചത് അങ്ങനെ
എന്താ കൽമാസാ എന്താ കൽമാസം
കൽമാസോ കൽമാസം ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ട്ടോ ഇപ്പഴ എന്താന്നറിയോ എനിക്ക് പിള്ളേര് വരാറായില്ലേ പിള്ളേര് വരാൻ വരാറാവുമ്പോഴേക്കും ഞാനൊന്ന് ഏ ഇപ്പൊ നിസ്കരിക്കാനൊക്കെ ഒന്ന് ഓള് എടുത്ത് നിക്കട്ടെ അപ്പോഴേക്കിനും
നോടി ടക്ക് കൽമാസ എന്നാ ഓക്ക ഓക്കെ ആണ ആഹ ആയിക്കോട്ടെ
ആഹ് ആ